ഹലോ
സുഖല്ലേ ആഹ് സുഖല്ലേ ഞാനൊന്ന് പേടിച്ചു പോയിത് ഇങ്ങനെ ഇട് ഇട്കാത്തരിക്കണ്ടപ്പോ എന്താ ഇദ് സംഭവിച്ച് അല്ല ഇട്ക്കാതിരിക്കല്ല റെയ്ച് ഇങ്ങനെ കറങ്ങാൻ ആഹ് ആഹ് ഫുള്ള് ആവുലെ ഇത്
ന്നാ ഫുൾ ആവും ഫുള്ളാവും ഫുള്ളാവണം ഞാൻ ഇപ്പൊ റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ്.
ഓക്കെ ഓക്കെ വേഗം നടക്ക് പത്ത് മിനിറ്റായില്ലെങ്കിൽ അത് പരിഗണിക്കൂല ന്നാ പറന്ന്
ആഹ് എല്ലാ ആ ബാ ചാൻസ് മിസ്സാവോ
ടോട്ടൽ നൂറ്റിമ്പത് മിനിറ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ
ഒക്കെപ്പാടെ കൂട്ടിയാണ്ടോ
മ്മ്
ഉം എല്ലാ ഇതിപ്പോ നമ്മൾ സംസാരിച്ചതിനുള്ള ക്യാഷ് കിട്ടോ
ആഹ് അങ്ങനെ ഇണ്ടാവും
ഉം ഏതായാലും പറയ് എന്തിനാ പറ്റി പറയ് ജ്ജ് മറ്റേ നമ്മള് ജ്ജ് ഇന്നാള് ഇതിനെ പറ്റി പറയാ എന്ന് പറഞ്ഞിനു എന്ത് ആ കൃഷി ആ കൃഷീനെ പറ്റി പറയാറിന്നിന്നു മ്മ്
മ്മ് മ്മ് അപ്പൊഅ മറ്റേന്ന് കോള് ഫുള്ള് മിസ് ആയോണ്ട് അതിൽമേന്ന് അങ്ങ് തുടങ്ങ
മ്മ്
ഇവിടുത്തെ കൃഷി പറഞ്ഞാൽ നെല്ലാണ് കാര്യായിട്ട് ഞാൻ കണ്ടേ പിന്നെ ഈ ഒരു ഞങ്ങൾ നിൽക്കണ ജില്ല അറിയപ്പെട്ടത് കരിമ്പിൻ്റെ കൃഷി
ഏഹ് കരിമ്പുണ്ടോ അവിടെ ഇഷ്ടം പോലെ
കരിമ്പിന്റെ കൃഷിയിലാണ് ഈ ജില്ല അറിയപ്പെട്ടത്.
മ്മ്
പക്ഷെ ദൗർഭാഗ്യകരമന്ന് പറയാം നമ്മൾ കരിമ്പിൻ്റെ സമയത്തല്ല കാലത്തല്ല ഇവിടെ എത്തിയത്
ഏ ആ അയിന് ഇന്ന കാലം എന്നൊക്കെ ഉണ്ടാവുംല്ലേ
ആഹ് ആഹ്
ഉം അവിടെ ഇപ്പൊ കരിമ്പിൻ ജ്യൂസിനൊക്കെ എന്താ വില
കരിമ്പ് ജ്യൂസിന് പത്ത് റുപ്യേ ഇരുപത് റുപ്യേയൊക്കെ ഉള്ളൂ ഇവിടെ ജ്യൂസ് ഐറ്റംസന് മുഴുവൻ പത്ത് റുപ്യ ഇരുപത് റുപ്യ മുപ്പത് റു പ്യ പക്ഷെേ തേങ്ങ വെള്ളത്തിന് എഴുപതു തൊണ്ണൂറുപ്യ അതാണ് ഞമ്മള്‌ടെ തേങ്ങക്ക് എഴുപതുർപ്യേട്ടുണ്ട്
ആഹോ അത്പ്പോ ആർക്ക് വേണം ഇത് ജ്യൂസ് ഉണ്ടായന്നെ
ഉ ഉം ആര് കുടിച്ചാന പക്ഷെ ഇവർക്കത് വേണ്ടി വരും
ആഹ് അത് വേണ്ടി വരും സീരിയസ്
ഉം അപ്പൊ നമുക്കും കൃഷിയിലേക്ക് വരാം ഇവിടെ ഉള്ള കൃഷി എന്നാല് അതിതാണ് മറ്റേ അരിൻ്റെ കൃഷി ചോറിൻ്റെ കൃഷി ചോറിന്റെ കൃഷി ആദ്യം മുതൽ ഞാൻ പറഞ്ഞരാ ചോറ് അങ്ങനെ വലിയ പാടങ്ങളിലാണ് ഉണ്ടാക്കുക നെരത്തി പാടം ഒരു ഏക്കർ രണ്ട് ഏക്കറൊക്കെ പാടണ്ടാവും
ഉം
അവിടെ ഫസ്റ്റ് ഓലൊരു ചെറിയ ഓരോ ഒരു വരമ്പുകളുണ്ടാവും നമ്മളെ നാട്ടിലൊക്കെ ഉള്ളപോ ഇന്നിട്ട് അതിൻ്റെ നടുവ കൂടെ ഇങ്ങനെ ഇതുണ്ടാവും എന്താ പറയുക ഒരു അരുവി ഒരു ചെറിയ ചാല് കീറും
ഉം
അതിലൂടെ ഇങ്ങനെ വെള്ളം വരാ ചെയ്യ
ഉം
വെള്ളം എവിടെ ഇണ്ടാവച്ചാല് ഈ ഒരു പാടത്തിലൂടെടെയാണ് വെള്ളം കൂടുതൽ ഉണ്ടാവുക ഇതെപോലൊരു കോഴൽക്കിണർ കുത്തും
ഉം
കോഴൽക്കിണറിന് ഇവരെ ഭാഷയിയില് പറയുന്ന പേര് സമ്മർശ ഇവരും ഉം കോഴൽക്കിണർ അങ്ങനെ ഈ കോഴൽ കിണറില് കുത്തി അതില് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ തടാക ഉണ്ടാക്കും തടാകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടാങ്ക് പോലെ നാല് വരി പടുത്തുയർത്തി അങ്ക്ട് നാല് സൈഡിൽ ഉണ്ടാക്കും ഇനട്ട് അതിൻ്റെ ഇടയിൽ ആ സ്ക്വയർ ചതുരത്തില് ഇണ്ടാക്കും സാന നാല് അഞ്ച് വരി ഉയർത്തിയണ്ട് എന്നിട്ട് ഈ കിണറ് നേരെ വെള്ളം അതിലേക്കാണ് വരിക ഇതിലേക്ക് ഇങ് വന്ന് പോകും മോട്ടോർ ഓണാക്കിയാല് സ്വിച്ച് ഓൺ ആക്കിയാൽ നേരെ അതിൽക്ക് വന്ന് വെള്ളം വീഴും ഇന്നിട്ട് ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ അവസ നാല് വരെയും വന്ന് നാല് സൈഡില് നാല് പേര് ഉണ്ടാകുമ്പോൾ അതിലൊരു സൈഡില് ഒരു കല്ല് മൊത്തം ഒഴിവാക്കും
ഉം
എന്നിട്ട് ആയിക്കൂടെ ആ വിടവ് കൂടെ അങ്ങനെ വെള്ളങ്ങനെ വരും എന്നട്ട് ആ വെള്ളം ചാടിനടുത്തൊരു ചെറിയൊരു ചെറിയൊരു കെട്ടും ഉണ്ടാക്കും ഒര് വരി ന്ന്ട്ട് നേരാതിന് ചാരി കാണ്ട് കണക്ടാക്കും പദിപ്പിക്കും ന്ന് ട്ടാ ചാല്ങ്ങനെ ഈ പാടത്തിൻ്റെ മുഴിവൻ തിനെ ആ വരമ്പിന്റെ നടുകൂടെ ങ്ങനെ ഒഴികി ഒഴികി
ഉം അപ്പൊ ഒറ്റ ഒര് ടൈമില് എത്ര സാരി കീറും
ഏ
തെങ്ങനെ വെള്ളം എങ്ങന ഒറ്റൊരു ടൈമെന്നേ ഒരുപാട് ചാല്ക്ക് പോവായ്യാ അതൊന്ന് പോയിട്ട് അടുത്തേക്ക് തിരിച്ചേ
അതന്നെ ഇങ്ങനെ നടു കൂടെ ഇങ്ങനെ പോകും. അപ്പോ ന്നട്ട് വലത്തെ ബാത്ത്ക്കൊന്ന്ണ്ടെങ്കി അങ്ങോ ഇപൊന്നുടുക്കരുത് ബാത്ത് പോവ്ന്ന്ണ്ടെങ്കി എങ്ങോട്ടുടുക്കും പിന്ന അങ്ങ് നേരെ പോവും അടുത്ത ബർത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും അങ്ങനെ ല്ലോട്ത്തുക്കെത്തിക്കും ന്ന്ട്ട് പിന്നെ അപായി വരുമ്പൊ വന്നണ്ടാ ആ മ്മളെ സാധ കൊഴൽക്ക് കെണർല്ലെ
ഉം
കുഴിച്ചാണ്ട്ടും അപ്പോ വെള്ളം ഈ കൊയൽ കെണർത്തെ വെള്ളം വന്ന് നേരെ ഈ ടാങ്കിക്ക് ചാടും ലു വെള്ളം നെറയു ന്ന്ട്ട് അയിനെങ്ങനെ പൊറത്ത്ക്ക്ങ്ങനെ തീക്കൂടെങ്ങി ചാല് കൂടെങ്ങ് ഒഴ്കിങ്ങനെ പോവും മസ്ലായോ
ആഹ് മനസ്ലായി മസ്ലാലായി
ന്ട്ട് പിന്നെ ഈ വരമ്പുകൾടെ ഓരോ മൂലക്കലും ഓരോരോ ത്ണ്ടാക്കും ഞാറ്ണ്ടാക്കും
ആഹ്
ഞാറ്ണ്ടാക്കും ന്ന്ട്ടാ ഞാറ്ല് ന്തെയ്യും ഒരു മൂലക്കല് കൊറച്ച് സ്ഥലത്തൊര്‌ ഇരുവ് മീറ്ററിലൊക്ക ആയിട്ട് ടോട്ടലി മൊത്തത്തിലെര് നൂറ് എന്താ പറയാ നൂറ് മീറ്റർ അല്ല നൂറല്ലരി ഇരുന്നൂറ് മീറ്ററ് നാല് സൈഡിലു ണ്ട്ന്ന്ണ്ടെങ്കില് അയില് മൊത്തത്തില് ഒരൻപത് മീറ്റർല് ഒര് ഞാറ് നടും
ഉം ഉം നാലില് ഒന്നില് ഞാറടെയൊ
ന്ന്ട്ട് അതിനെ ഇങ്ങനെ പർച്ചാൻ ബാക്കി ഫുള്ള് വള്ളം നറച്ച് വെക്കും
ആ ടൈമ് വെള്ളം നറച്ചെക്കലേ
ഉം ന്ന്ട്ട് ആ വള്ളത്തില് ഇങ്ങനെ തിങ്ങനെ സെറ്റായിട്ട് പാകായിട്ട് പിന്നെ അയിന്ന് ഓരോന്നെട്ത്ത്ങ്ങനെ പറിച്ചാണ്ട് പൊറത്ത്ങ്ങനെ നടും
ഉം
അങ്ങനെണ് അരി കൃഷി
ഉം തിപേ ഏത് സമയത്താമ്മൾ കൊയ്യാ
ഇപ്പം വല് ഇത് നയി നട്ണ സമയണ് ഞെര് ആറേ ഏഴ് മാസം കഴിഞ്ഞ് ഞാലടത് കൊയ്
ബപ്പൊടെ മഴന്റെ കാല
മഴ മീൻസ് മ്പടെ മഴ വളരെ കൊറവാണ് വർഷത്തില് ഒരു പത്ത് മയ പതിനഞ്ച് മയൊക്കെ ഒരു വർഷത്തില് കിട്ടിയ കുട്ടുള്ളു
ഏ
ഉം
ഇപ്പാവിടെ ഭൂഗർഭജലം നല്ലോണ്ടോ
ആഹ് ആഹ് ഭൂഗർഭജലാറഞ്ഞാല് രണ്ട് നദികള്ണ്ട് പ്രധാനപ്പെട്ട രണ്ട് നദി അയിൻ്റെ എന്ത് ഒരു പേരൊക്കെണണ് ഞാൻ മറന്നു പോയി തൊള്ളൊക്ക് കിട്ടുണ്ല്ല ഒരു ഇംഗ്ലീഷ്. ത്ടേമൊക്കെ യൂസ് ചെയ്യല്ണ്ട് പോലെ ഇത് പറയാൻ വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യത്തെ ആ ഗംഗി യമുനല്ലേ?
ആഹ്
ഒരു ഭാത്തു കൂടെ ഗങ്കി ഒരു ഭാത്ത കൂടെ എമ്മനി ഇങ്ങനെ ഒയിക്കണ്. അതിന് ആ ഉത്തരാഖണ്ഡ്ഭാഗതുക്കു ആ ഭാഗത്തു നിന്ന് ഗംഗയും ഈ ഡൽഹി ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആയിങ്ങാണ്ട് അതിന്റെ ന്നടു ലാണ് ഇമ്പലെസ്ഥലള്ളത്. അപ്പം വ ഒരുപാട് എന്താപറയാ ഐക്കേറിയ വെള്ള കാരന് ഇത്കാരണത്താല് ഇവിടുത്തെ വള്ളത്തിന് ഈ ടി ഡി എസ് റിം വള്ളത്തില്ള്ള. ഈ കട്ടിനെ വെള്ളത്തിന് കട്ടിനെ സംബന്ധിച്ചുള്ളൊരു സംഭവാണ് ടി ഡി എസ്
ആഹ്
മ്മളെ നാട്ടിലൊക്കെ അന്നല്ലപക്കാനല്ല രീതിയിലാണ് നമ്മളെ നാട്ടിലൊക്കെ ള്ളത്. പ്രത്യേകിച്ച് മലേറികളൊക്കെ ആകുമ്പോഒന്നമാടി അത് നല്ല വൃത്തിയാവും നമ്മുടെ നാട്ടില് പക്ഷെ ഇവിടെ അത് ഈഐയ് ക്കാണല്ലോ? മൊത്തത്തില് മ്മളെ ഈ നാട് മൊത്തം വൃത്തിയില്ലായ്മേണെ കുറിച്ച്ണ്ടല്ലോ? അപ്പോ ആ ആഹ് അപ്പൊ അവിടെ എന്താക്കുംവല് ഈത് നിറച്ചാണ്ട് എന്തയ്യും. ഈ വെള്ളണ് യൂസ് ചെയ്യഅപ്പ അത് കാരണത്തതന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മുഖ മുത്രക്കല്ലിൻ്റെ പ്രശ്നങ്ങള്ങ്ങനെ ഒരുപാട് രോഗ രോഗങ്ങളൊക്കെ ഇവൽണ്ടാകും.
ഓ അല്ല അപ്പമ നേരെ നദീത്ത വെള്ളം എടുത്ത് ഉപയോഗിക്കാണ് ചെയ്യാ അതല്ല വേറെ കെണറ് കുത്തിയാണ്ട് അതായത് നദി അവിടൊണ്ട് അവിടൊരു
അല്ലല്ല നദി കുറോ അപ്പുറത്തണ്ള്ളത്. പക്ഷെ ആ നദി ഇണ്ടായത് കാല തള്ള വെള്ളത്തിന്റെ ഒര് വ് എന്താപറയാ വെള്ളം ഇവടെ ഇണ്ട് ഭൂമില്.
ക്ഷെ ഉ ഭൂഗർബിവരെണ്ട് പക്ഷെ അത് ഇതിന് പ്രശ്നണല്ലേ
ആഹ അ അത് കുറച്ച് നല്ലതല്ലാന്നുണ്ട് ത് ന്നാപത്, അയ്മ്പത്, അടി കുത്യല് വെള്ളം കാണും. മ്പടെ മറ്റേ സംവിധാനം ഇവിടെല്ല ഏത് നമ്മുടെ നാട്ടിത്. ത്പോലെ വീതില് കിണറ് കുത്തിണ് വെള്ളം കാണ എന്നുള്ള. ആ സംവിധാനം വിടോ ഇല്ല എല്ലോടത്തും ഈ കോയൽക്കിണറാണ് ഇണ്ടാവ. അങ്ങനെ ഈ കോയൽ കിണർന്ന് വെള്ളം അടിച്ചുണ്ടാണ് ഇവൽ കൃഷി നനക്ക. അങ്ങനെ കൃഷിന്നാണ് പോലെ എല്ലാ കാര്യങ്ങളും. ഒറ്റക്ക ആ അങ്ങനെ അതാണ് പ്രധാന പിന്നെ ഈ ഇതിന്റെ ഈ നെൽകൃഷിന്റെണ് വാക്കി പറയാനണ്ട്. അതിനങ്ങനെ കൊയ്ത് നമ്മൾ വരുന്ന സമയത്ത ഇത് ങ്ങനെ കൊയ്യുന്ന സമയ മീൻസ്
ഉം എല്ലാ എല്ലാ ഇതിപ്പോ നമുക്ക് പന്ത്രണ്ട് മിനിറ്റ് വി ച്ചാടാ നേരല് കട്ടായി പോയാല് റെക്കോഡ്ണ്ടാവില്ലേ?
ആഹ് ആ പഷേ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോ നിർത്തുന്നതാണ് നല്ലേ. മ്മളെ കോളുകള് പന്ത്രണ്ട്. പത്ത് എണ്ണം കൂടും മറ്റേതാമ്പോ പത്ത് മിനിറ്റ് ആകുമ്പോഎണ്ണം കുറയും. പന്ത്രണ്ട്മിന്റ് ആകുപോ എണ്ണം കോറിം
അല്ല അ പിന്നെപയിനൊന്നര ആയിക്കോട്ടെ ഇന്റെ തോനെ പൂജ്യള്ളത്ണ്ട്
ആആഅങ്ങന ഇണ്ടല്ലേ ന്നാഓക്കെന്നഅങ്ങനെനീട്ടാം പ്രശ്നല്ല അപ്പങ്ങനെ എന്താവും ഈ ഇതിങ്ങനെ നമ്മൾള് ഇതാക്കുമ്പോ ഇവല്ഈപർ ന്നട്ണെ ഇത് പറികണ ഒരു സമയമായിരുന്നു ഞങ്ങള് വന്നപ്പ ണ്ടായിനെ. അതെങ്ങനെച്ചാഒരു ട്രാക്ടറില് ഒരു മെഷീൻ ഇണ്ട് അതിങ്ങനെ വന്നാണ്ട്. ഈ വേസ്റ്റ്കള് മൊത്തം മീൻസ് ഈ നെല്ലും പതിരും വേർത്തിരിക്കും അപ്പൊ അയ് ന്ന് കുറേ ചണ്ടികളൊക്കെ അത് ഇങ്ങനെ എന്താ പറയാ അയ് ന്റെ രു സെറ്റ് ഒരു ബാക്കിൽ ഒരു സാധനം ഇ ണ്ടാവും അവിടെങ്ങനെ ഇതാക്കും ഈ വേർത്തിരുമ്പോൾ കൊറേ പൊടി വരും ഈ പൊടി ഇങ്ങനെ മൊത്തം പാറി മൊത്തം നറയും
ഉം ഉം
ഇങ്ങനെണ്ടാവാ പിന്നെ അതിന് ശേഷം ഈ നെല്ല് വാറാവും പതിര് വാറാകും എന്നിട്ട് അയിന്ന് ഓരോന്ന് എടുക്കും ആളുകൾ എന്നിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്യാ എന്നിട്ട് എന്താ പറയാ ഇതിന്ന് ഈ ഈ വൈക്കോല് ഉണ്ടാവല്ലോ
അതും ഫുയ് വൻ ട്രാക്ടറാണ് ട്രാക്ടറിനെ ഇ ങ്ങട്ട് ഏതെല്ലാം രീതില് എന്താ പറയ വിപുലീകരിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഇവല് വിപുലീകരിക്കും ഇങ്ങനെക്കാ ആ പാട്ടൊക്കെ വെച്ച് വല്ലെ ഇബലെ മറ്റേ പാട്ടൊക്കെ ഇട്ട് ഇങ്ങന ഇതാക്കും ഈ ഈ ട്രാക്ടറാണിപ്പം ഈ നെല്ല് കൊയ്യാൻ എടുക്ക അവിടെ നമ്മളെ നാട്ടിത്തെ ട്രാക്ടറ് പറഞ്ഞവെറും അവിടെ ഇത് കീറാന് മാത്രമാണ് നാല് ഇത് ഇവിടെ ഇ കൊയ്യാൻ ട്രാക്ടറാണ് ഇത് കീ റാൻ ട്രാക്ടർ ആണ് പിന്നെ ട്രാക്ടറിന്റെ ബേക്കിൽ എന്ത് ചെയ്യും ലോറിന്റെ ആ ബേക്കത്തെ സാധനം ഉണ്ടാവുല്ലേ
ആ അഇണ്ട് അത് ഇബടെണ്ട് ശരി അത അ ട്രാക്ടറിനെ പലതിനുംപയോഗിക്കുമ്പല് അ
ആ പല രീതിയിൽ ട്രാക്ടറ് ആണ് ദേശീയ വാഹനം അതിനെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തും അങ്ങനെ ഈ വൈക്കോല് ഇങ്ങനെ അയില് ഇങ്ങട്ട് കെട്ടാക്കിയിട്ട് ഇങ്ങട്ട് നറച്ച് ഇണ്ടാവും ഇന്നിട്ട് അയിലന്റ്റ്
ഉം
ഇ ങ്ങനെക്കെയാണ് നമ്മള് ഇവിടെ കാണുന്ന കൃഷിയിലെ നെൽകൃഷി ന്റെ രൂപം ഇനി ഒരുപാട് കൃഷികൾ നമുക്ക് സംസാരിക്കാണ്ട്
അത് ഏതായാലും നന്നായി ന്നാ ആയിക്കോട്ടെന്നാ
ഓക്കെ